ഹലോ
ആ ഹലോ പറയൂ
ആ നമുക്കേ ഭക്ഷണത്തെ കുറി ച്ച് സംസാരിക്കാൻ വേണ്ടിയ ഞാൻ വിളിച്ചത്
ആണോ ആ പറയോ എ നിങ്ങക്ക് നിങ്ങള്
ന്നിഷ്ടാണോ
ഓ എനക്കിഷ്ടാണ് ഇസ് ട്ടാണോ
ആ എനിക്കിഷ്ടാണ് ന്നിട്ട് നമ്മള് പാചകം ചീതിട്ട് അത് നമുക്ക് വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ട് അവര് അത് കഴിച്ചിട്ടുണ്ടല്ലോ അതെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ കേക്കുന്നത് അതൊക്കെ ഭയങ്കര ഇഷ് ടാട്ടോ അത് കേകുമ്പോ നമുക്ക് ആ അത് കേക്കുമ്പോ നമുക്ക് പിന്നെ അടുത്ത് എന്തേലും ഒ ഇത് പോലെ പുതിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ആഹ് തോന്നും അങ്ങനെ എന്നിട്ട് നമ്മള് പുറത്ത്
ടോം
ഞാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്യും കേട്ടോ ഇറച്ചിയുടെക്കെ ഐറ്റങ്ങളൊക്കെ വെച്ച് ഒരുപാട് പല രീതിയിലുള്ള ഭക്ഷണ രീതികളൊക്കെ ചെയ്യും കേട്ടോ അന്നിട്ട് ഈ ആ ഈ നമ്മൾ പുറത്തന്നാരെങ്കിലും നമ്മുടെ വീട്ടി വിരുന്ന് ആരെങ്കിലും വരുവാണെങ്കി നമ്മൾ വെക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ചോദിക്കും എന്തക്കെ അതിനകത്ത് കുറവുകളുണ്ട് എങ്ങനെ ഇനി എന്തെലും ചേർ ക്കണവാരുന്നോ? അപ്പ അവരുടെ ആ ഒ രഭിപ്രായം നമ്മള് ചോദിക്കും അപ്പൊ അവരിങ്ങനെ പറയുമ്പ നമ്മള് അതനുസരിച്ച് വീണ്ടും അത് കറക്റ്റ് ചെയ്യും ഉം അങ്ങനെയാണ് അവൾ ആ അവിടെ എങ്ങനെ എന്തൊക്കെയാ വെക്കുന്നത് നിങ്ങള്?
ഞാനിവിടെ ഒരുവിധം ഭക്ഷണങ്ങളെല്ലാം ഇണ്ടാക്കാറുണ്ട് ആ ഇപ്പൊ എണ്ണക്കടി ആയിട്ടും ബിരിയാണി നെയ്ച്ചോറ് തേപോലെ തന്നെ മന്തി അങ്ങനെയുള്ള ഒരുവിധം ഭക്ഷണങ്ങളൊക്കെ ഞാനും ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം ഇണ്ടാക്കുന്നത് ഉം നിനക്ക് ഏത് ഭക്ഷണം കൂടുതല് ഇഷ് ഉണ്ടാക്കാന്
ആണെങ്കിലേ ആ ബിരിയാണിയ ആണ് ഇവി കന്ദേ ഡാം
ബിരിയാണിയോ നിങ്ങളെങ്ങനെ ബിരിയാണി തയ്യാറാക്ക ക്കല് ഒന്ന് പറഞ്ഞു തരുമോ
എങ്ങനാ ചെയ്യുന്നന്ന് വെച്ചാ നമ്മള് ആദ്യം ബസുമതി അരി അതിങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കും കേട്ടോ അപ്പം ഇത്ര ഈ ഇരുപത് മിനിറ്റ് അത് കഴുകി മൂന്നാല് വെള്ളത്തിൽ കഴുകിട്ട് ട്ട് അത് കുതിർക്കാൻ വെക്കും കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ അത് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോ അത് വേവിക്കും അപ്പൊ വേവി ഇതിനത്ത് നമ്മള് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കും എന്നിട്ട് ഉപ്പും ഓക്കെ ഇട്ട ആവശ്യ ഉപ്പിട്ട് അത് വേവിച്ച് ചില സമയത്ത് ഞാനാണെങ്കിൽ ആ ബസുമതി ത് ആ അരി വേവാൻ വേണ്ടിയുള്ള കറക് റ്റ് വെള്ളം വെക്കും എന്നിട്ട് അത് വെന്ത് ആ വെള്ളം ഈ വെന്ത് അങ്ങനെ ചോറായിട്ട് കിട്ടും ചില സമയത്ത് ഞാനത് അങ്ങനെ ചെയ്യും ല്ല അല്ലാതെ നമ്മള് ആശുത്തിക്കുറിൽ വെള്ളം വെച്ചിട്ട് നമ്മള് വെന്ത നോക്കിട്ട് ഒരു കുറച്ച് വെന്ത് ഇതാവാത്ത അതനുസരിച്ച് നമ്മളത് ഊറ്റിയെടുക്കും
അതെ ആ
ആ എന്നിട്ട് നമ്മള് സെപ്പറേറ്റ് ഇറച്ചി കറി ചിലപ്പോ സെപ്പറേറ്റ് വെക്കും ഇറച്ചി കോഴി മേടിച്ചിട്ട് അല്ലെങ്കിൽ ചിലവ അല്ലെങ്കിൽ അ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യും
ആണോ ഞങ്ങള് ബിരിയാണി വ ക്ക്ൽ എങ്ങനെയന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്താണ് ഉള്ളിയെല്ലാം വെട്ടി ഉള്ളി തക്കാളിയും ഉ ഇഞ്ചും ഇഞ്ചും പച്ചമുളകും അതേപോലെ തന്നെ വെള്ത്തുള്ളിം കൂടി ചത്ക്കും എന്നിട്ട് ഹ് പിന്നെ ഏ ഉള്ളി വലിയ ഉള്ളിം തക്കാളി എല്ലം കൂടി ഇട്ട് വാട്ടും അയ്ലേക്ക് തൈരൊഴിക്കും. പിന്നെ നമ്മൾ നാരങ്ങ പീയൂലെ നാരങ്ങ പിഴിഞ്ഞാണ്ട് അരിച്ച് ഒഴിക്കും
തൈരൊഴി
അത് പുളി ആ ടേസ്റ്റ് പുളിക്കും വേ ക്കാണ് പുളി ഒര് പുളിരുചി കിട്ടാനും വേണ്ടീട്ടാണ് തൈരാെയ്ക്കുന്നത് അതെ ഉം അങ്ങനെ തൈരൊയ്ക്കും പിന്നെ അതിലേക്ക് എന്തെയ്യും മൊളകും പൊടിം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉ പ്പും എല്ലാം ചേർത്തു എന്നിട്ട് കൈകി വെച്ച ചിക്കന് അതിലേക്ക് ഇടും. ആ എന്നി ട്ടൊന്നാകെ വഴറ്റും. അപ്പഴേക്കും മറ്റേ അടുപ്പത്ത് ഞമ്മള് ചോറ് തളപ്പിച്ചുറ്റാൻ വെച്ചിട്ടുണ്ടാവും. അതെ ആഹ് എന്നിട്ട് പിന്നെ നമ്മളത് ഇത് മിക്സ് ചെയ്തിട്ട് ഏ ചോറ് തളപ്പിച്ചൂറ്റിയത് ഊറ്റിയാണ്ട് അതിലേക്ക് ഇടും.
ഇല്ല ആഹ് ആഹ് ആഹ്
ഇല്ലെ ഓയിലും നെയ്യെല്ലാം ഒഴിച്ച് കൊടു ത്ത് ദമ്മ് ഇടും.
ഉം ഉം പിന്നെ മറ്റേ ഉള്ളി ഉള്ളി ഇങ്ങേ വാട്ടില്ലേ ല്ലേ ആഹ് അതിന്റെ പൊറത്ത്ങ്ങ ആഹ്
ആ ഉള്ളി ആ ഡെക്കറേഷൻ ചെയ്യാനും വേണ്ടി ട്ടാണ് ആ ഉള്ളി നെയ്യ്ലിട്ടാണ്ട് വയറ്റി എടുക്കും ഒരു ബ്രൗൺ കളറ് വരെ ബ്രയ് ആ വയറ്റി എടുക്കും എന്നിട്ട് അത് അയിന്റെ മേലെ ഡെക്കറേഷൻ ചെയ്യാനും വേണ്ടി ട്ടങ്ങനെ ഇടും അങ്ങനെ ചെയ്യാറ് ഉം പിന്നെ പൊരിക്കടി ഐറ്റംസ് എന്താ ഇണ്ടാക്കാനറിയാ
ഞങ്ങള് ന്ത് ഇത് ഉഴുന്ന് വട, ഉള്ളിവട ആമ്മ് ഏത്തക്ക പ്പം അതൊക്കെ ഒണ്ടാക്കും കേട്ടോ ഉഴുന്നു വട ആണങ്കി ആഹ് ആദ്യക്കെ എനിക്ക്‌ ഒണ്ടകുമ്പോ അത് ശരിയായി കിട്ടത്തില്ലായിരുന്നു കറക്റ്റ് അത് പക്ഷേ പിന്നെ നമ്മള് ചെയ്തന്റെ അനുസരിച്ച് അത് കറക്റ്റായിട്ട് ചെയ്തപ്പോ അതെല്ലാം റെഡി ആയിട്ട് വന്ന് ടുണ്ട് ട്ടോ മോന് ഇപ്പോഴ് അത് ഭയങ്കര ഇഷ്ട അത് ഇങ്ങനെ ചെ -
എനിക്കും ഞാൻ ഇതുവരെ ഇണ്ടാക്കി നോക്കിട്ടി ആഹ് ഉഴുന്ന് വടയാവുലേ
കേട്ടോ ഇള് ഇപ്പ എളുപ്പം നമ്മള് ചെയ്യാൻ അത് നമ്മള് നമ്മള് കടെന്നൊക്കെ മെ ആ നമ്മള് കടയിൽന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ രുചിയോട് തന്നെ നമുക്ക് വീട്ടില് ഒണ്ടാക്കി കഴിക്കാൻ കെട്ടോ അത് അതിങ്ങനെ ഉഴുന്ന് കൊറേ ഉഴുന്ന് കൊറച്ച് ഫസ്റ്റ് നമ്മള് അളവിനുള്ള ഉഴുന്നെടുക്കണം ഉഴുന്നെടുത്തിട്ട് അത് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ ഇട തേക്കണം കുതിർത്ത് കഴിയുമ്പം - ആ അത് രാവിലെ നമ്മള് കഴുകി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാണ് അതെടുത്ത് അത് അരക്കണം അരശ് അരച്ച് നമ്മളത് വെ വെച്ചേക്കണം വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിനാത്ത്- ഇഞ്ചിയും പച്ചമുളക് ഇതൊക്കെ കുഴി ച്ചെറിയതായിട്ട് അരഞ്ഞ് അതിനകത്ത് ചേർക്കണം ഉപ്പും ചേർക്കണം അന്നിട്ട് നമ്മളത്- ഇങ്ങനെ ക നല്ല വെള്ളം കൂടല്ല് നല്ല കട്ടിയായിട്ട് വേണം നമ്മൾ ഈ ഉഴുന്ന് ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട് മറ്റെ കറിയേ- അതിലേക്ക് നമ്മളിങ്ങനെ അതിനകത്ത് ചേർക്കണം എന്നിട്ട് കട്ടി ആയിട്ടുള്ള എന്നിട്ട് നമ്മള് അത് കൈയിൽ എടുക്കുമ്പോ അതിങ്ങനെ ഒരു കട്ടി രൂപം പോലെ അന്നേരം നമ്മുക്ക് നടുക്കിങ്ങനെ ഹോളിട്ടിട്ട് നമുക്ക് എണ്ണ വെച്ചിട്ട് തിളപ്പിക്കണം എന്നിട്ട് അതിനാത്തോട്ട് ഇടണം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല ഒരു ഈ കുഴിയുള്ള തവി ഉണ്ടല്ലോ? ആ തവിക്കാത്ത് ഇട്ട് ഈ മാവെടു തീന ന്നിട്ട് നടുക്ക് ഇതിനെ നമുക്ക് ഒരു ദ്വാരം ഇട്ടിട്ട് അതിങ്ങനെ എണ്ണക്ക് അത്തോട്ട് വെച്ച് കൊടുത്താതി അപ്പം അതിനകത്ത് തിളച്ച് നമ്മള് ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ അതേ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുമത്.
ഇണ്ടാ ആഹ് കൈ കഴിക്കാറല്ലേ നല്ല രസം ഇണ്ടാവും ഈക്കാറല്ലേ?
ആന്നാന്നു
പിന്നെ രാവിലെ എൻ ആ ആ ഉള്ളിവടെ എനിക്ക് ഇണ്ടാക്കാൻ അറിയാം എനിക്കിഷ്ടപ്പെട്ട ഒരു ഇതാണ് ഉള്ളിവട
ഉള്ളിവടേ ലേ. ആ, ആ
അതേപോലെ തന്നെ രാവിലെ എന്താ ഇണ്ടാക്കാറ്?
രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ് ഇംഗ്ലീഷ് പറയാൻ പാടില്ല. രാവിലെ നമ്മള് ഇഡ്ലി, സാമ്പാറ്, ദോശ സാമ്പാർ, ചട്നി അന്നിട്ട് കടലക്കറി കടലക്കറി ആയിരിക്കും ദോശയുടെ കൂടെ. അങ്ങനെ ചെലപ്പോ നമ്മള്, ചിക്കൻ കറിയായിരിക്കും. ചെലപ്പോ ബീഫ് കറി ആയിരിക്കും. അപ്പൊ ഡെയിലി ദിവസവും നമുക്ക് അങ്ങനല്ല ചിക്കനോ ബീഫോ ഒന്നുംല്ല ആ സാമ്പാർ ആയിരിക്കും. ചെലപ്പോ കടലക്കറി ആയിരിക്കും, മുട്ടക്കറി ആയിരിക്കും.
ആ ആ അങ്ങനേണിലേ. ഉം കൊച്ചി ക
ഉച്ചക്ക് ആ ചെല ദിവസങ്ങൾ ഉള്ളു നമ്മള് ബിരിയാണി അല്ലെങ്കിൽ നമ്മള് സാദ ഊണ് അതിന്റെ കൂടെ മീൻകറി അവിയല് തോരൻ ആ അങ്ങനെ ചില നമുക്ക് വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ ദിവസ ദിവസങ്ങൾ വരുവാണങ്ങിൽ നമ്മള് പരിപ്പ് പപ്പടം അങ്ങനെയൊക്കെ അതും കൂടി നമ്മള് പാചകം ചെയ്യാറുണ്ട് കേട്ടാ
ആണോ ആ ആ പിന്നെ രാത്രി ഫുഡ് വേറെ ഇണ്ടാക്കലാണോ
രാത്രി നമ്മള്ചിലപ്പോ നമ്മള് ചോറ് കഴിക്കും ചില സമയത്ത് നമ്മള് ചപ്പാത്തി ആ മുട്ടക്കറി അങ്ങനെ അല്ലെങ്കി കടലക്കറിയോ അല്ലെങ്കി കോഴിക്കറി അങ്ങനെ ചപ്പാത്തിയും അല്ലെങ്കി അരിപ്പത്തിരി അങ്ങനെയൊക്കെ ചില ദെവസങ്ങൾ നമ്മള് ചെയ്യും അല്ലെങ്കിൽ ചില ദെവസങ്ങളിൽ ചോറായിരിക്കും അല്ലെ നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കഞ്ഞീം ചമ്മന്തി പപ്പടം അങ്ങനെയൊക്കെ
നിങ്ങക്ക് പയങ്കഞ്ഞി ഉണ്ടാക്കാൻറിയോ
ആ അന്ത് നമ്മള് ആ ചോറ് തലേന്ന് ചോറ് വെള്ളത്തി ഇട്ടിട്ട് അത് കൊച്ചുള്ളിയും പച്ചമുളുക് ഒക്കെയും അരഞ്ഞിട്ട് ഉപ്പിട്ട് എനിക്ക് അത്രേ അറിയാവുള്ളു അങ്ങനെ എടുക്കുന്നത് രാവിലെ ആവുമ്പം എന്നിട്ട് അതിനകത്ത് തൈര് ആ എനി
പക്ഷെ ആഹ് എനിക്ക് പക്ഷേ അത് അറിയില്ലണ്ട് ഉണ്ടാക്കാ അറിയില്ല അത ചോദിച്ചത് ഉണ്ടാക്കാൻ അറിയോന്ന്
നമ്മള് തലൽന്ന് ഇടു ചോറ അധികം വരുല്ലോ നമ്മള് രാത്രിത് ചോറ് അപ്പൊ അധികം വരുന്ന ചോറ് അത് കുറച്ച് വെള്ളം ഒച്ചിട്ടിട്ട് അതിനത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് പച്ചമുളക്
തൈര് ഒഴിക്കൂ അതിലേക്ക്
അത് നമ്മള് രാ അന്നേരം ഞാൻ ഒഴിക്കത്തില്ല ഇനി ചിലപ്പോ അന്നേരം ഒഴിക്കുന്നവരെ കാണുമായിരിക്കും പക്ഷെ ഞാൻ രാവിലെ അത് കഴിക്കാൻ നേരത്ത് ആ തൈര് ചേർത്ത് കഴിക്കുന്നത്
അതേലോ ഉ ഉ
അതിന്റെ കൂടെ പിന്നെ ചമ്മന്തിയും അച്ചാറ് അങ്ങനെ എന്തെങ്കിലും
ഉണക്ക മീന്
എന്തെലുംക്ക
ആ പിന്നെ മഴൊക്കെ ഉണ്ട അവിടെപ്പൊ
ആ മഴയുണ്ട് ഈ മഴ സമയ ആവുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ചായയുടെടുടെ കടിയും അങ്ങനെയൊക്കെ ആട്ട് കഴിച്ചണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കെട്ടോ
ദീപുള്ള എന്തെങ്കിലും കടി വേണല്ലോ ചായന്റെ കൂടെ കടി കഴിക്കാന്
ആണാണ് എനിക്കാണ കൂടുതൽ ഇഷ്ടം ഉഴുന്ന്വട കേട്ടോ
ഉഴുന്ന്വട എനിക്കത് ഇഷ്ടാണ് പക്ഷെ അത്ണ്ടാക്കാൻ അറിയാത്ത അതുകൊണ്ട് ഉണ്ടാക്കാല്
ഉ ഉന്നട്ടില്ല ആണല്ലേ ആഹ പിന്നെ നിങ്ങള് പുറത്തു നിന്നൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ ഇങ്ങന ഇങ്ങനെ ബിരിയാണി അങ്ങനെയൊക്കെയാ മേടിച്ച
ആ അതെ അതെ മന്തിയാണ്
കൈ തല്ലേ ആ നിങ്ങൾ എന്നിട്ട് മന്തിയൊക്കെ വീട്ട് ട്ട് നിങ്ങള് ചെയ്ത് നോക്കാറുണ്ടോ അങ്ങനെയൊക്കെ
ആ ചെയ്ത് നോക്കാറ്ണ്ട് മന്തിയൊക്കെ അറിയാം ഉണ്ടാക്കാന്
അറിയാം അല്ലേ ആ നമ്മള് അത് അങ്ങനൊന്നും നമ്മള് വീട്ടിലണ്ടകത്തില്ല നമ്മള് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ പുറത്തന്നൊക്കെ നമ്മള് കഴിച്ചിട്ടുള്ളേ ട്ടോ
ആഹ അതെ അതെ
ഉം ഉം പക്ഷെ എനിക്ക് ഈ മന്തിയെ ക്കാളൊക്കെ കൂടുതൽ ഇഷ്ട്ടം സ സാധാ നമ്മുടെ ഊണാ എനിക്കിഷ്ടം കേട്ടോ സാധാ ഊണും അതിന്റെ കൂടി ആ ഊണ് അതകുമ്പോ ഒരു ഒരുപാട് നമുക്കിപ്പോ മ്മ് ബിരിയാണി അല്ലെങ്കിൽ മന്തിയെ സംബന്ധിച്ച് ചോ ഇറച്ചി അത് മാത്രേ ഉള്ളൂ പക്ഷെ നമ്മള് സാധാ